അണോ
ആഹ് ഏതാ സുഖമാണോ നിന്നെ കാണാനൊന്നുല്ലല്ലോ
ആഹ് ഞാനിപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു ഞാൻ ചോറും കഴിച്ചിട്ട് കിടക്കുന്നു
ആഹ് എന്തൊക്കെ അങ്ങന ഇപ്പൊ നിന്റെ കൃഷി പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു അതൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ
ആഹ് കൊഴപ്പല്ല കൊറച്ച് പുതിയ വിത്തൊക്കെ നട്ടിട്ടുണ്ട് മഴയല്ലി മഴ കഴിഞ്ഞിട്ട് ഇനി എന്തേലുമൊക്കെ ചെയ്യാൻ പ
അതന്നെ
ചീരയും പയറും ഒക്കെ
പൊടിച്ചാ എന്നിട്ട് പൊടിച്ചാ അതൊക്കെ
ഇല്ല മഴക്കാലത്ത് നട്ടൊണ്ട് ചെറിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചു
ശരിയണട നല്ല മഴയുള്ള സമയത്ത് നട്ടാല് ഇതൊന്നും പൊടിച്ച് വരത്തില്ലല്ലോ നീ അത് ശ്രദ്ധിക്കാതിരി എന്താ
ആ ഞാൻ ജൂണ് ഇടയ്ക്ക് വെച്ച് മഴ തീർന്നപ്പോ ഞാൻ വിചാരിച്ച് ഇനി മഴ പെയ്യുലന്നു പക്ഷെ മഴ പെയ്തു പിന്നെ ഉം
ഉ ആഹ് അങ്ങനാ എങ്ങനെയൊക്കെ നീത് നട്ടത് എനികൂടെ പറഞ്ഞു താ അപ്പൊ ഞാനും കൂടെ അങ്ങനെ ട്രൈ ചെയ്ത് നോ നോക്കാമായിരുന്നു
ആഹ് ഞാൻ ചെയ്തത് പണിക്കാരെ കൊണ്ടാണ് ചെയ്യിപ്പിചേ
അല്ലാതെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളായിരുന്നു അത് നീ പണി ക്കാരെ ചെയ്യിപ്പിച്ചോ
പേരെടം ഉണ്ട് ഞാൻ ഒറ്റക്ക് ചെയ്ത ശെ
ആ അത് എങ്ങനെ അങ്ങനെ എത്ര ദിവസ വേണ്ടി വന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്
ഉം ഒരു പത്തൊൻപത് പണിക്കാരു ഉണ്ടായിരുന്നു അവരെല്ലാം കൂടി ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് തന്നെ എല്ലാം തീർത്തു
ആഹ് അപ്പൊ നീ അതിന് വേണ്ടീട്ട് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്ത് ഇത് എന്താ നീ കൃഷിയിലോട്ട് തിരിയാൻ കാരണ രണം എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ട് നീ പണ്ടു മുതലെ കൃഷി ഭയങ്കര താല്പര്യം ഉള്ളതല്ലേ അതെന്തുകൊണ്ടാണ്?
നല്ല ആഹാരം കഴിക്കൂ നന്നായി വളരൂ എന്നാണല്ലോ എല്ലാരും പറയുന്നത് അതുകൊണ്ട് ഞാനും വിചാരിച്ചു കൃഷി ചെയ്ത് നല്ല ആഹാരം കഴിക്കാന്ന്
അത് നല്ലത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും ചിന്തിക്കത്തില്ലല്ലോ അപ്പൊ പിൻ പിന്നെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നെ നല്ലതാണ് പിന്നെ വേറെന്താ ആഹ് ഞാന് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല ചെറിയ മുളക് അങ്ങനൊള്ളത് ചെറുതായിട്ടൊക്കെ ഒള്ളൂ പിന്നെ വീിൽ പിന്നെ മുന്തിരി ഒക്കെ നട്ടിട്ടൊണ്ട് അതിലെ ത്പ്പൊ കായായിട്ടുണ്ട് ആ ഉണ്ട്ടാ പക്ഷേ കായുണ്ട് കേട്ടോ പക്ഷെ അത് എല്ലാം കുരങ്ങങ് വന്ന് കൊണ്ടുപോക അതുകൊണ്ട് പിന്നെ ഭയങ്കര നഷ്ട്ടോണ്
സ്ഥലം എങ്ങനെയാ കാട്ടുമേഖലയാണോ
നമ്മള് വനയോര മേഖലയിലാണ് കെടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊഴും കുരങ്ങൊക്കെ ഒള്ളത് കൊണ്ടേ എപ്പൊഴു അത് കൊണ്ടു പോയി എന്ത് നട്ടാലും അങ്ങനേണ് നഷ്ടമാണ് നമുക്കിവിടെ നിങ്ങക്ക് പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ
ഇല്ലേയ് ഇവിടെ വലിയ കുഴപ്പവില്ല കൊരങ്ങ മൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല ആകെ പന്നികളുടെ ശല്യം മാ
അത് മൃഗമല്ലേടാ
ആ പന്നികളുടെ ശല്യം മാത്രേ ഒള്ളൂ അല്ലാതെ വലിയ വലിയ മൃഗങ്ങളുടെ
ഉം അത് നല്ലത് തന്നെ അതുകൊണ്ട് നിനക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റൂല നിനക്കൊരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാം
അതെയതെ പിന്നെ എല്ലാ ഓടി നടന്ന് ചെയ്യാൻ ഞാൻ മാത്രേ ഒള്ളൂ
ആ അത് ശരിയാണ് അപ്പ അങ്ങനെ തനി കയിലുമുത്തീത്തതായി
പണിക്കാരൊക്കെ പണി ചെയ്ത് മഴയായതോണ്ട് ഞാൻ അവരെയൊക്കെ പറഞ്ഞു വിട്ടു പിരിച്ചു
അതെന്ത് മഴയായതൊണ്ടോ? അ ആ അപ്പൊ ഈ കൃഷി കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കും നീ തന്നെ നോ ക്കി നടത്തുന്നതെല്ലാം
കൃഷിക്കാര്യം ഞാനാണ് ഒറ്റയ്ക്ക് നോക്കി നടത്തുന്നത് പിന്നെ പണിക്കാരുള്ളതുകൊണ്ട് വലിയ കുഴപ്പവില്ലായിരുന്നു ഇപ്പൊ മഴ ഏട്ടായോണ്ട് അധികം അങ്ങനെ പോവാറില്ല
എ ഇ ആ എടാ അങ്ങനത്തെ ഫിസി കൾച്ചർന്നല്ലേ അതിന് പറ പറയുന്നത് മത്സ്യ ബന്ധനത്തിന്റെ ഇതിന് ഫിസികൾച്ചർ എന്ന അങ്ങന്നെ അപ്പൊ അതിന്റെ എന്തൊക്കെ ഇനങ്ങളുണ്ട് നിന്റെ കയ്യില്
എന്റെ കയ്യിൽ മുഷി വരാല് ബ്രാല്
ഇവിടെ ഒരു വലിയ മീനാവുന്ന ഒണ്ണം ഉണ്ടല്ലോ ഒരു നല്ല വലിയ മീനാവുന്ന അയിന്റെ പേരെ എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് മുഷി അല്ലടാ വേറെന്തോ വല് മീനാവുന്നത് വീഡിയോസിലാണ് കണ്ടിട്ടുള്ളൂ ഇനി കിട്ടുമ്പോ നിനക്ക് ഞാൻ അയച്ചു തരാം ആ അതൊക്കെ നിന്റെ വീട്ടിലുണ്ടല്ലേ
ഓ മുഷിയൊക്കെ ഉണ്ട് മുഷിയ ഉണ്ട് വരാറുണ്ട് പിന്നെ ഉടതലുണ്ട്
ഇതൊക്കെ നീ വിൽക്കുകയാണോ അതോ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കു
ട്ടുകാരെ ഇങ്ങോട്ട് ചോദിക്കുന്നസമയത്ത് വിൽക്കും
ആഹ് അല്ല ഭക്ഷണത്തിന് വേണ്ടിട്ടൊന്നും ഉപയോഗിക്കത്തില്ലേ ഇതൊന്നും
ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ഒറ്റക്കല്ലേ ഉള്ളു അപ്പൊ എനിക്കതിന്റെ ആ ഒരു ഇഷ്ട്ടല്ല അതുകൊണ്ട് ഞാൻ ഫുൾ കഴിക്കാറില്ല
ആഹ് ആഹ് ആഹ്
ആൾക്കാരിങ്ങോട്ടന്ന് ചോദിക്കുമ്പോ ഞാൻ തൂക്കി വിലക്ക് കിലോയ്ക്ക് കൊടുക്കും
ആ വെലക്ക് എത്ര രൂപ ഒക്കെ വെച്ചാ കൊടുക്കുന്നേ
നാടമീനായി കിലോയ്ക്ക് ഒരു മുന്നൂറ്റിമ്പത് നാന്ന്
ആ നഷ്ട്ടൊന്നും ഇല്ലല്ലോ അല്ലേ
ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ലാഭം തന്നെയാണ്
ആ പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് അല്ലാതെ കുഞ്ഞു മീനേളൊന്നൂല്ലേ ഗ പ്പി അങ്ങനെയുള്ള അലങ്കാര മത്സ്യങ്ങളൊന്നുംല്ലേ
അങ്ങനത്തെ മീൻ ആ വീടിന് മുൻപില് ഒരു വലിയ ടാങ്കിലുണ്ട് ഗപ്പി, സാലി വാല് ഇല്ല അത് ഞാൻ വിക്കാറില്ല അത് അധികം ഇല്ല കുറച്ചേള്ളൂ
ആ ആ അത് അലങ്കാരായിട്ട് വളർത്ത ല്ലേ നീ ഇതിനൊക്കെ എന്ത് ഫുഡാണ് കൊടുക്കുന്നെ
ഗപ്പിക്കും അങ്ങനെത്തെ ഉള്ള മീനുകൾക്കൊക്കെ സാധാ ഫുഡ് തന്നെയാ കൊടുക്കുന്നെ ഫിഷ് ഫുഡ് ബാക്കിയുള്ളത് പിന്നെ ആടുത്തൊരു കോഴിക്കടയുണ്ട് അവിടെന്ന് കോഴി വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്
ഈ കോഴി വേസ്റ്റ്ക്കെ ഇത് കഴിക്കുവല്ലേ മത്സ്യങ്ങള് ആ അതെനിക്കൊരു പുതിയ അറിവാണ് ഉം ഉം ഈ മുഷിക്കൊക്കെ മാംസങ്ങള് കഴിക്കൂടാ എനിക്കതൊരു സം ശയാണ് ഈ മുഷിയൊക്കെ മാംസ ഓ അങ്ങനെ ഞാൻ വിചാരിച്ച് അതിന്റെ അല്ലാത്ത ഇതാണെന്ന് അത് വിസ വിസർജിക്കുന്ന വസ്തുക്കളാണന്ന കര് കരുതിയെ ആ ആ ആ ആ അത് കൊടുക്കുംല്ലേ
ഉം
പക്ഷെ അതിനും നല്ലൊരു എമൗണ്ട് ആവത്തില്ലേ നിനക്ക് അതിനുള്ള ലാഭമൊക്കെ കിട്ടുന്നുണ്ടോ അതിൽ നിന്നും
ഇല്ല അതിന് അധികം ലാഭം അല്ല അധികം ഇത് വരത്തില്ല കാരണം വീടിന്റെ ഫ്രന്റി കോഴി ഫാർമുള്ളത് കൊണ്ട് അവര് അവര് തരും അവരെന്തായാലും കളയാൻ വെച്ചിരിക്കുന്നായിരിക്കാം
ഉം മ്
പിന്നെ അടുത്ത് തന്നെ കൊറച്ച് ആടും പോത്തൊക്കെ ഉണ്ട്
അത് എട എല്ലാ പരിപാടികളും ഉണ്ടല്ലേ നിനക്ക്
നമ്മള് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവി
ഒരു രീതി അത് തന്നെയാണ് നല്ലത് ഇനി വ രും കാലഘട്ടത്തിൽ രോഗമൊന്നും ഇല്ലാതിരിക്കണമെങ്കി ഇങ്ങനെയൊക്കെ അധ്വാനിക്കുന്നത് നല്ലത് തന്നെയാണ് ഡാ എനിക്കിഷ്ടമാണ്
ഉം ഉം അതെ അതെ
എങ്ങനെ പശു എത്രണംണ്ട് എനക്ക്
പശു ഒരു ഇപ്പ നാലെണ്ണം ഉണ്ട് ഇനി ഒരു അഞ്ചെണ്ണത്തിനും കൂടെ വേടിക്കണം
ആ നിങ്ങള് എവിടന്ന് ഇതിനെയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് ഗൾഫ്ന്നാണോ
ആ തമിഴ്നാട്ട് ന്ന് തമിഴ്നാട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ
ആ ഓ അങ്ങനെ മ് മ് അങ്ങനെ
തമിഴ്നാട്ടിവരും അവിടെ വിലയും കുറവാണ്
ആ ആ എന്ത അതൊക്കെ നല്ലത് തന്നെയെടാ ഇതിന്റെയൊക്കെ ചാണകം ഇല്ല ഞാൻ അങ്ങനെ ഉള്ള ഒന്നിനേം വളർത്തുന്നില്ല. ആ കൃഷി മാത്രേ ഉള്ളൂ പിന്നെ അതുമാ ല്ല ഇതിന്റെ ചാണകം തന്നെ നിനക്ക് ഉപയോഗിക്കാമല്ലോ കൃഷി ആവശ്യത്തിനായിട്ട്
ആ അത് തന്നെയാണ് ഞാൻ- കൃഷിക്ക് ഉപയോഗിക്കുന്നത് ജൈവവളമാണ് ഉപയോഗിക്കുന്നത്.
സൈഡ് ഒന്നും അടിക്കാത്തതല്ലേ നല്ലത് ഉം ഉം പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ കൃഷി- കൃഷിയായിട്ടു ബന്ധപ്പെട്ട് വേണൊന്നുമില്ലേ?
കൃഷിക്കാരെ കാര്യം പറയാണെങ്കിൽ മഴ തന്നെയാണല്ലെ പ്രശ്നം..
ആ അത് ശരിയാണടാ ഇപ്പൊ നിർത്താതെ വെയ്യുന്ന ഈ മഴ കാരണം നമുക്ക്- ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയല്ലേ നീ എന്നെ ഇപ്പ നട്ട വിത്തുകളൊക്കെ പോ- ഒ ഒലിചിട്ട് പോയിട്ടുണ്ടാവ
ഉം പിന്നെ രണ്ടു ദിവസായിട്ടു നല്ല കാറ്റുണ്ട് അത് കാരണം ഒരുപാട് മഴ മരങ്ങളും മൂടോടെ വീണ് പോയി
എന്തൊക്കെ ആയത്
അതെ ഇവിടെ നല്ല കാറ്റാണ് ഇവിടെ
ആഹ ഇവിടെ അങ്ങനെന്നെയ ഇവിടെ നമ്മള വനയൊരു പ്രദേശ ആയത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊരു ഭീഷണി യായിട്ടു തന്നെ നില് -
ഉം എന്തായാലും ക പണ്ട - ഇ പോലെ പ്രളയം വരാതിരുന്ന
ആ അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ പോവുകയാണെന്നുണ്ടെങ്കില് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. എങ്കിൽ സുരക്ഷിതമായിട്ട് പോവായിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നത് രണ്ടായിരത്തിതിനപതി വീട്ടിലായിരുന്നല്ലേ പ്രളയം വന്നത്..?
പതിനെട്ടില് പതിനെട്ടിലും വന്ന് പത്തൊമ്പതിലും വന്നായിരുന്നു. ന്ന് ഇരുപതിന് വന്നൂന്ന് തോന്നുന്നു ഇരുപതിന്ന് രണ്ടു വർഷം ചേർത്തോണ്ട് വന്നായിരുന്നു.
എന്ത്‌ എന്റെ അറിവിൽ ഒരു വർഷം അല്ലെ വന്നത്
അല്ല അതിനു ശേഷം രണ്ടാമത്തെ വർഷം വന്നപ്പോഴാണ് വയനാട്ടിൽ അങ്ങാണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായത്
ആഹ ഓട ടെ ഉം ഞ അതാലോചിക്കുന്നു
മഴ പെയത ഏത് സ്ഥലത്താണെങ്കിലും പ്രശ്നങ്ങൾ വരും.
മ്മ് നമ്മൾ എപ്പോഴും ജാഗ്രതരായിട്ട് തന്നെ ഇരിക്കണം ഇപ്പ തന്നെ മഴ ഇപ്പോഴത്തെ മഴ ഭയങ്കര ശ, ശക്തമായിട്ട് പെയ്തൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏതാണ്ട് ഇപ്പോ കുറച്ച് പെയ്യാണ്ട് നിക്കും അന്തരീക്ഷം-
ആഹ അതുകൊണ്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഒന്നുകൂടി ചെയ്യാന്ന് വിചാരിച്ചത് പക്ഷെ പിന്നെയും മഴ കൂടി.
ആഹ അതാണ് നമ്മള് വിച - ണക്ക ആാവത്തില്ല കാലാവസ്ഥല്ലേ
ഉം കാലാവസ്ഥയാണ്. ഒരു ദിവസം മഴയില്ലെങ്കിൽ രണ്ടു ദിവസം മഴ കാണും.
ആഹ അതാണ് പ്രശ്നം പിന്നെ ആ ആ ഞാൻ ചോറെ കഴിച്ചുടാ നീ കഴിച്ചില്ലേ?
ഓ ഞാൻ കഴിച്ചു.
നീ എല്ലാ ഇപ്പോഴും പണ്ടത്തെ കണക്ക് നീ വെജിറ്റേറിയൻ തന്നെയാണോ കഴിക്കുന്നത് വീട്ടിലുണ്ടാക്കുന്നത്?
ആ ഞാൻ ഫുള് വെജിറ്റേറിയൻ ആണ്.
നിങ്ങള വീട്ടിൽ അതിനുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ടോ?
ഓ നമുക്ക് കൃഷി ചെയ്യുമ്പോൾ തന്നെ എല്ലാസാധനം കിട്ടുന്നുണ്ട് അതുകൊണ്ട്- പുറത്തുന്ന് വേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ കപ്പയൊക്കെണ്ട്
നീ പണ്ട് കൊണ്ടുവരുന്നതിനെ എനിക്ക് ഓർമ്മയുണ്ട്.
ആ അതുണ്ട് ചക്കയുണ്ട് കിഴ ആ കിഴങ്ങ് പറഞ്ഞ് മുളകുണ്ട്.
ഉ - ല്ലേ ങ്ങക്ക് ഇപ്പോഴും
ഉണ്ട് ഉണ്ട് മുളകുണ്ട്.
ഉ മുളക് ആ മറ്റേ കാന്താരി എങ്ങനെ ഉള്ളത് അതൊന്നും ഇത്തടെ ഇട്ടാൻ പോലും ഇല്ലടാ
ആ അതൊക്കെ പൊതുവെ കുറവാണ്
ഉം പിന്നെ ഇങ്ങനെയൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നൊണ്ട് നിനക്ക് കിട്ടന്ന് അത്രേ ഉള്ളൂ നമ്മുക്കൊന്നും ഒന്നും അവൈലബിൾ അല്ല കായാപ്സിക്കോ ഒക്കെ നമ്മളെ നാട്ടിലും പുടിക്കൊ?
പുടിക്കും പുടിക്കും.., അതിനനുസരിച്ചുള്ള വളങ്ങളും പരിചിധാലനും ഒക്കെ കൊടുത്താൽ മതി.
ആഹൊ കാക്യാപ്സിക്കോ ഒക്കെ ഇവിടെ പൊടി എനിിക്ക അറിയില്ല ഒരുപക്ഷെ നീ അത്രയും കെയർ ചെയ്യുന്നതുണ്ടായിരിക്കും. അത്രയും നല്ലതുപോലെയാ നിക്കുന്നെന്ന് തോന്നുന്നു. ഉം എന്നാ പിന്നെ വേറെ ആ ങ്ങളന്ന ഇല്ലല്ലോട അപ്പ പിന്നെ ഞെ വെക്കട്ടെ പിന്നെ ഒരിക്കൽ രിക്കാം ശരിക്കന്ന് അ ശരിയാ.